ആഹ് ഹലോ എന്തേ?
ഓ എന്തോ ഉണ്ട് പിന്നെ സുഖായിട്ടിരിക്കുന്നോ?
ആഹ് സുഖായിട്ട് ഇരിക്കുന്നു അവിടോ എല്ലാരും.
എല്ലാരും സുഖവാണ് ഇപ്പം പിന്നെ മഴയായത് കാരന്നെ
കഴിഞ്ഞോ?
ഓഹ് കഴിഞ് കഴിഞ് മഴ ആയത് കൊണ്ട് പറ ആഹ് അടുക്കളയൊക്കെ അടച്ച് നേരത്തെ അടച്ച് ആഹ് അല്ല ഇപ്പം മഴ മഴയായോണ്ട് ആകെ ഒരു വെഷമേ നമ്മള് ഡെയിലി നടക്കാനൊക്കെ പോവായ്രുന്നു അത്പ്പോ നടത്ത് മഴയായത് കാരണേ ഇപ്പ നട നടക്കാൻ പോവത്തില്ല വാക്കിങ്ങിന് പോകുവായിരുന്നു ഡെയിലി. ആഹ് ഓഹ് ചെയ്യും ചെയ്യും നടക്കാൻ പോവും. രാവിലെ എന്നും നടക്കാൻ പോന്നേ ഇപ്പൊ രാവിലെ അങ്ങ് ഇങ്ങനെ ചന ചനാന്നുള്ള മഴയല്ലേ.
ആഹ് ആഹ്
പെരുമഴയില്ലെങ്കിലും ഇപ്പ ഇപ്പൊ ഴത്തെമഴ നനയാൻ വെഷമാണ് പനിയൊക്കെവരും.
പൊറത്തേ എക്സസൈസ് ചെയ്യണം ചെയ്യണോന്ന് പക്ഷെ ഇതുവരെ ചെയ്യുന്നില്ല ഇപ്പൊ ഞാനും ചെയ്തേ പറ്റു. ആണ് ആഹ് വണ്ണഒക്കെ ഉണ്ട് വണ്ണഒക്കെ കൂടുന്ന് ആണെങ്കി ആഹ് വെയിറ്റ് കൂടുന്ന് അങ്ങനെയുള്ള പല പല ബു ദ്ധിമുട്ടുകളും മുട്ടിന് വേദനയൊക്കെ ആയി മുട്ട് വേദന ആഹ്
മുട്ട് വേദന വരും
വേദന വരുന്നേ ആഹ് ആഹ് അതാ ണീ ഒരു കൊല്ലം തൊടങ്ങിയപ്പം മൊ തല് മുട്ടങ്ങ് പൊട്ടി പോന്ന വേദന ഈയ്യോ ഒരു രക്ഷയുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഡോക്ടറെ കാണിക്കുമ്പൊ അവര് ഒടനെ തന്നെ അതിന് കാൽസ്യത്തിന്റെയും ഏതാണ്ട് വിറ്റാമിന്റെ ഒക്കെ ഗുളികകളും ഒക്കെ തരും പിന്നെ പിന്നെ ഡോക്- അതും അത് അന്നേരം കഴിക്കുമ്പം വേദനയുടെ ഗുളിയ കഴിക്കുമ്പം മാറും പിന്നേം പത്തോസം കഴിഞ്ഞ് പിന്നേം വരും ഉം
കുറവ് ഉണ്ടെങ്കിലും വരും മുട്ട മുട്ടയൊക്കെ കഴിക്കാറുണ്ടോ
ആഹ് മൊട്ട കഴിക്കും ഞാന് മൊട്ട ആഹ് കഴിക്കുംന്ന് വെച്ചാലെ എല്ലാരും പറഞ്ഞു മു - ട്ടുവേദന ഉള്ളതു കൊണ്ട് കൃത്യവാ യിട്ട് രണ്ട് മൊട്ടയെങ്കിലും ഒരു ദിവസം തി - ന്നണോന്നൊക്ക പറഞ്ഞ് ആഹ് ആഹ് അതുകൊണ്ട് ഇപ്പം കഴിക്കുന്നൊണ്ട്
എനിക്കധികം വെയിറ്റ് ഒന്നുംല്ല എന്നാലും ഇപ്പം വണ്ണം വെച്ച് വെച്ച് വര്ന്ന് അപ്പം വിചാരിച്ച് എക്സസൈസ് ചെയ്യാന്ന് ആഹ്
ആഹ് നന്നായി ആഹ് ചെയ്-
എന്നും രാവിലെ പോ അരമണിക്കൂറ് നടക്കും
നടക്കും ആഹ് ആഹ് അത് ഈ പട്ടിശല്ല്യോക്കെ ഇല്ലേ പട്ടിശല്യം
അല്ല ഞാൻ നേരം വെളുത്തിട്ടാ പോകുന്ന ആറു മണിയൊക്കെ ഇവിടുന്ന് വേറെ ആൽക്കാരുണ്ട് നമ്മളെല്ലാരുംകൂടെ ചേർന്ന് പോകും
ഓഹ് ആഹ് ആഹ് ആഹ് അല്ല ഇപ്പ ഇപ്പൊ വന്ന് റോഡിലൊക്കെ അങ്ങ് പ - ട്ടി ആയത് കൊണ്ടേ ആഹ് റോഡിലങ്ങ് പട്ടികളും ഇങ്ങനെ കൂ- ട്ടം കൂടി നിക്കുമ്പൊ നമ്മള് കാണുമ്പൊ അതുങ്ങൾക്ക് ഭയങ്കര ഇതാ
ആഹ് പിന്നെ കൂട്ടം എല്ലാരുടെ- ചേർന്ന് പോന്നോണ്ട് ന്നെ വെഷമ ഇല്ല ആഹ് ഒറ്റയ്ക്ക് പോകാന്നെ നമുക്ക് മടിയ പോകാനങ്ങ് തോന്നത്തില്ല രാവിലെ പോകും കാരണം വൈകിട്ട് പിന്നെ വൈകി - ട്ട് വീട്ടിലെന്തെങ്കിലും യൂട്യൂബ് നോക്കിയൊക്കെ ഇച്ചിരിയൊക്കെ എക്സസൈസ് ചെയ്യും ഡെയിലി അങ്ങ് ചെയ്തോണ്ടിരുന്ന അതൊരു സുഖവാണ് നമ്മള് ചെയ്യാതങ്ങ് ഇരുന്നാ പിന്നെ അങ്ങ് മടിയാവും പീരിയഡ്സ് ഒക്കെ ആവുന്ന ആ സമ ആ പ്രാവശ്യത്തെ ചെയ്യത്തില്ലേ ആഹ് ആഹ് ഹോസ് - ഇഷ്ട്ടം പോലെ നടക്കത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കത്തില്ലേ
ആഹ് നടക്കും ന്നാലും എനിക്കങ്ങ് വണ്ണം കൂടുവാ
ആണല്ലേ അന്നേര ആഹ് പക്ഷെ ജിമ്മിലൊന്നും പോകാൻ സമയം കിട്ടത്തില്ലല്ലോ
ജിമ്മിലും ഒന്നും പോവാൻ സമയം കിട്ടുന്നില്ല എനിക്കേ എനിക്ക് വല്യ വണ്ണമൊന്നും ഇല്ലാതിരുന്നത എനിക്കേ കഴിഞ്ഞ വ- ർഷം കഴിഞ്ഞേന്റെ അങ്ങേ വർഷം എന്റെ ഇത് യൂഡ്രസ്സ് ഓവറി യൊക്കെ അങ്ങ് എടു - ത്ത് ആഹ് ആഹ് ഓവറിക്ക ആഹ് ഓവറിക്കകത്ത് നല്ലൊരു മൊ ഴയായിരുന്ന്
ആഹ് ആഹ് ആഹ്
അപ്പൊ ഇന്നലെ പെട്ടെന്ന് ഒരു അസ്വസ്ഥത തോന്നി അതുവരെയും പീരീഡ്സിനോ അല്ല യാതൊരുവിധ കൊഴപ്പവും ഇങ്ങ് വന്നപ്പ ഒരു ദിവസം എന്റെ കാ ആ ഒരു മൂ മൂത്രം പോകാൻ അതിന്റെ തലേന്ന് രാത്രിയിൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഞാൻ ഓർത്തു ഇത് എന്തോ പറ്റി മൂത്രം മുട്ടുന്ന പോലെ ഞാൻ ചെന്നിരിക്കുമ്പോം മൂത്രം പോകുന്നില്ല അപ്പൊ അങ്ങനെ ഞാന് ആ രാത്രി മൊത്തം എനിയ്ക്ക് അങ്ങനെയുള്ള ഒര് അസ്വസ് സ്ഥതാ ഇതുവരെ ഇല്ലാത്ത ഒരസ്വസ്ഥതാ ആ അങ്ങനെ പിറ്റേന്ന് രാവിലെ നോക്ക് ക്കിയപ്പ എന്റെ ആ ഒരു കാലിന് നീരു ഉണ്ട് അപ്പൊ ഞാന് ഓർത്ത് എന്റെ ദൈവമേ ഇനി ക കിഡ്നിക്ക് വല്ലോ ഇതാണോന്ന് ഞാൻ പിന്നെ അങ്ങ് സത്യം പർഞ്ഞാ അപ്പം തന്നേ ടെൻഷനായി പേടിച്ചു പോയി ഞാൻ പെട്ടെന്ന് തന്നെ ആ പെട്ടെന്ന് ആ പെട്ടെന്ന് പെട്ടെന്ന് ഞാന് ഫിസിഷ്യനെ വന്ന് കണ്ടു മേഡം യൂറിൻ നോക്കി യൂറിൻ നോക്കിയപ്പം അതിനകത്ത് കൊഴപ്പൊ ഒന്നുമില്ല അന്നേരം മേഡം പറഞ്ഞ് ചെറിയ ഈ ക്രസ്റ്റൽ പോലൊക്കെ കാണിയ്ക്കുന്നുണ്ട് എന്തായാലും പോയി അത്തോമൻ ഒരു സ്കാൻ ചെയ്യാൻ പർഞ് അങ്ങനെ ഞാൻ എന്തായാലും സ്കാൻ ചെയ്തപ്പം അവര്ങ്ങനെ ചോയിക്കുവാ പീഡ്സ് ക്ലിയർ ആണോ ആന്ന് ആ ബ്ലീഡിംഗ് വരാറുണ്ടായിരുന്നോ ഞാൻ പർഞ്ഞു ഇൻക്ക് ബ്ലീഡിംങ്ങൊന്നുമില്ല ഇൻക് ഈ മാസം ഇപ്പോ ഇൻക് പിരീഡ്സ് വന്നു യാതൊരു കൊഴപ്പവും ഇല്ല പിന്നെ ഈ ഇതുപോലെ ക്രിസ്റ്റൽ പോലെയൊക്കെ കണ്ടപ്പോ ഇനി അത് കിഡ്നിക്കകത്ത് വല്ല ആണോന്ന് നോക് ക്കാനാ ഡോക്ടർ പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞു അപ്പാ അപ്പാ ഡോ അപ്പ പിന്നീം അവര് എന്നോട് ആ എന്തോ ഇതൊക്കെ സംശയം പോലെ അങ്ങനെല്ലാം നോക്കി ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ എറക്കി കേറ്റി പിന്നെയും പിന്നെയൊക്കെ നോക്കി
നോക്കിയെല്ലാം കഴിഞ്ഞിട്ട് അവര് പറഞ്ഞ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഗൈനക് ക്ക്നേ കാണണോന്ന് പറഞ്ഞു ആ അങ്ങനെ പിന്നെ എന്തായാലും വന്ന് പിന്നെയും കാണിച്ചപ്പം എന്താ ഇല്ലാ ഇല്ലാ ഇല്ലാ പതിനഞ്ച്സ് സെന്റിമീറ്റർ വലിപ്പ ഉണ്ട് മൊഴക്ക് ഏകദേശം ഒരു രണ്ടര കിലോ ഉള്ള ഒരു കൊച്ചിന്റെ വലിപ്പം ആ എനിയ്ക്കറിയത്തില്ല എനിക് എ ഉള്ളിലോട്ടായിരൂന്നോ എന്തുവാന്നറിയത്തില്ല ഞാനി ഈ ജോലിക്ക് ആയിരം ത അന്നേരം വരെയും വന്ന് പിന്നെ ഡോക്ടർ അത്രയും വലിപ്പ ഉള്ള മൊഴ ആയപ്പഴത്തേന് ഡോക്ടർ ന് ടെൻൻഷൻ ആയി പ്പോയി അല്ല അന്നിട്ട് പിന്നെ ആദ്യമേ പിന്നെ ഈ ക്യാൻസറിന്റെ ടെസ്റ്റ് എല്ലാം ചെയ്ത് സി എ വൺ റ്റൊന്റീ ഫൈവ് സീ ഏ ആ സീ ഏ സീ ഏ വൺ നയന്റീനയൺ അങ്ങനെയൊക്കെ പർഞ്ഞ് കൊറേ ടെസ്റ്റുകളെല്ലാം എഴുതിതന്ന് അത് ഉടനെ തന്നെ മെട്രോയി പോയി ചെയ്തു
അതിനകത്തൊന്നും ഒന്നും ഇല്ല അപ്പ ഈ മൊഴ എടുത്ത് കളഞ്ഞാ മതി ഇങ്ങനെ ഉള്ള ഇങ്ങനെ ഉള്ള പ്രശ്നം ഇല്ല ആ അതൊന്നും ഇല്ല പിന്നെ പിന്നെ അങ്ങനെ പിന്നെ വേറൊരു നമ്മടെ പ്രൈവറ്റ് ആശുപത്രി തന്നെ അടൂര് ഒരു ആശുപത്രി ത്രി ഉണ്ട് അവ്ടെ അങ്ങനെ അവ്ടെ പോയി ചെന്ന് എല്ലാം പിന്നെ ടെസ്റ്റ് എല്ലാം നടത്തി പിറ്റേ ആഴ്ച തന്നെ അതെല്ലാം അങ്ങ് എട് തോവറിയും അത് ഒന്നു ഇല്ല ഇതുവരെ ഒന്നു ഇല്ല ഞാനട് എടക്ക് നോക്കുന്നുണ്ട് ആ അപ്പ അങ്ങനെ അതെല്ലാം അങ്ങ് എടുത്ത് ചെയ്ത് എല്ലാം ചെയ്തതെല്ലാം കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം ഞാൻ റെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് തൊടങ്ങിയപ്പം മുതലാണ് ഈ മു ട്ടു വേദന തുടങ്ങിയത്. അപ്പൊ ഡോക്ടർ പറയുന്നത് ഈ ഹോർമോൺ ചേഞ്ച് പെട്ടെന്ന് വന്നില്ലേ. ഇതെല്ലാം പിരീഡ്സ് വന്നൊണ്ടിരുന്നതല്ലേ പെട്ടെന്നിത് പിടിച്ച് നിർ
ഇങ്ങൻത്തുള്ളവർക്കെ ഭയ ശരീരങ്ങ് ഭയങ്കര
ആന്ന് ഉണ്ട് ഉണ്ട് ഭയങ്കര പാടാ യ്യോ എന്റെ പൊൻ ന്നോ ഈ ചൂടത്ത് ഞാന നുഭവിച്ചത് എന്റെ പൊന്നോ ഞാനനുഭവിച്ച ലേ സീ നെനി ക്യെറങ്ങാം പറ്റത്തില്ല
ആഹ് പക്ഷെ അത് കു കു ഫാമിലിലാർക്കൊക്കെ ഉണ്ടായിരുന്നോ അമ്മയ്ക്കോ?
ഓഹ് ഇല്ല അല്ല എല്ലാർക്കു അപ്പ സങ്കട ആയി. പോയിന് ന്തോ പറയാനാ ചെറു പ്രായത്തിപൊ നാപ്പത്തി നാപ്പ ത്തിരണ്ടു വയസ്സായപ്പോഴേ അതൊക്കെഎടുത്തു കളഞ്ഞ്
ആഹ് അതെ എന്റെ വീട്ടിൽ എന്റെമ്മയ്ക്ക് ഇതേ പ്രശ്നായിരുന്നു.
ഇപ്പതിന്റെതായൊ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒരു കാര്യം ചെയ്യാനുള്ള ഒരുരിതൊന്നു ഇല്ല ശക്തി അങ്ങനെ ആഹ്. എനർജിയക്കെ. പിന്നെ നമ്മളന്ന് നമ്മള് പിന്നെ ആഹ് വിട്ടു ദൈവം ന്താങ് നടക്കുവാ ഒരു കൊഴപ്പോം ആഹ് ആഹ് അങ്ങനങ്ങ് രാവിലെ ഇങ്ങനെ എറങ്ങി വന്ന് ചോയി എന്നാ വലിയ കട്ട പെട്ട പണിയൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇരികേല പെട്ടെന്ന ങ്ങ്ചൂട് പെട്ടെന്ന് നമ്മളി രിക്കുന്ന ഇരിപ്പില് മഴ പെയ് ണ്ടൊണ്ടിരുന്നാലു നമ്മളത് ചൂടാ അഹ്‌ മഴ പെയ്തൊണ്ടിരുന്നാലും ചൂടെടുക്കും ഇച്ചിരി കഴിയുമ്പം പെട്ടെന്ന് കിടുങ്ങു ച്ചിര കഴിയോ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് തണു
ആഹ് അതീ ഓവറിയൊക്കെ എടുക്കുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നംന്ന് പറയാ
ആഹ് ആഹ് ഹോവറി എടുത്തപ്പോ നമ്മുടെ ഹോർമോൺ മൊത്തത്തിലങ്ങ് നിന്നില്ലിയോ ഹോർമോണ് ന്റെ പ്രവർത്തനം മൊത്തൊ അങ്ങ് തായില്ലേ തീർന്ന് അപ്പൊ പിന്നെ നമ്മള് നമ്മള് ഹോർമോണ് അ ഉല്പാദിപ്പിക്കുന്നില്ല. അതൊക്കെയാ പ്രശ്നവായി ഉം ആഹ് അങ്ങനെ. വെയിറ്റും വെക്കു ആ അതിനിയിപ്പ എനിക്ക് പാ വെയിറ്റ് വെക്കുന്നുണ്ട് ഇപ്പ ഇപ്പൊ എഴുപത്തെട്ട് കിലോ ഉണ്ട്
ആണോ അന്നേരം നല്ലൊലം വർക്ക് ഔട്ട് ഒക്കെ ചെയ്തേ പ
പറ്റൂന്ന് ഇനീപ്പതേ പറ്റു ആഹ് മുട്ടുവേദനയാണ് എനിക്ക് വിഷയം.
ട്ട് ഇനിയും വെയിറ്റ് കൂടി കൂടി പോകുമ്പഴേ
ആഹ് ഇത്രേം ഈ ഏഴ് എഴു എഴുപത്തി എഴുപത്തി മൂന്നാ രീതിയിലാരുന്ന് ഇതിന് മുൻപ് വരെയും ന്ന് വെച്ചാ ഒരു പരുവം എനിക്ക് വണ്ണം ഒണ്ട് അന്നാലും എല്ലാരും പറയും എനിക്ക് വല്യ വണ്ണം തോന്നിക്കത്തില്ല നീളം ഒള്ളത് കൊ
ആഹ് ഹൈറ്റ്ണ്ട് അതോണ്ട് അറിയത്തില്ല
തോന്നിക്കത്തില്ല ചുരിദാറൊക്കെ ഇട്ടാലും വൃത്തിയേടില്ല വൃത്തിയടില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ എനിക്ക് അങ്ങോട്ട് എച്ചുരൂടെ അതിലൊരിച്ചിലൂടെ കൂടിയ ലഷ് ണവായി അത് എങ്ങനെ പോയ ആഹ് ആഹ് ആഹ് അത അതിനെങ്ങനെ പോയാലും ഒരു മൂന്നാല് കിലോയെങ്കിലും അതിനകത്തൊന്ന് കൊറയ്ക്കുന്നത് നല്ലത ഉം ആഹ് ഒന്ന് കൊറഞ്ഞാ നമുക്കത്രേം രഷ് ക്ഷപെടും നമ്മള് ഈ മുട്ടിന് അത്രയും ഭാരം കൂടെ കൊറയും ആഹ് ആഹ് ആഹ് ഓക്കെ ആവു ആഹ് ആഹ് അങ്ങനൊരു കാര്യ ആണ് തരു വേതായിപ്പോയി എന്തായാലും അതിൽ നിന്നൊക്കെ ദൈവം ഒരു വേറെ അസുഖങ്ങള ഒന്നും വരു ത്താതെന്നും ആഹ് കാത്തു ആഹ്
പിന്നെ വേറെന്ത്ണ്ട്
പിന്ന എന്തുവാ വേറൊന്ന് വേറൊന്നുല്ല സുഖമായിട്ടിരിക്കുന്നു മക്കള് ഏഹ് ബാംഗ്ലൂരില് പഠിക്കുവ അവരിപ്പം ആണെങ്കി ലീവിന് നാ ട്ടി വന്നിട്ടുണ്ട് രണ്ടു പേരും വന്നിട്ടുണ്ട് അവർക്ക് ഈ അവർക്ക് ഈ പെരുന്നാളിന്റെ അവധി ഒരു പതോസം കിട്ടി അപ്പം ആഹ് അപ്പം വന്നിട്ടുണ്ട് ആഹ് വ വന്നു വന്നു ഇനിയിപ്പം ന്നാ മോളുടെ ക്ലാസ് കഴിയും ആഹ് ട്രെയിൻ ട്രെയിൻ അല്ല ബസ് ബസ് അവിടുന്ന് നേരിട്ടുള്ള ഈ ബസ്സ് ണ്ടല്ലോ അതിനകത്ത് വരും ആഹ് ബസ് നമ്മള് ഓൺലൈനി ബുക്ക്‌ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ആഹ് അങ്ങനെ അപ്പൊ അവര് ഒരാഴ്ച്ചത്തേക്കൊണ്ട് അടുത്ത് എട്ടാം തിയോട് കൂടി ഏഴാം തീയതി തിരിച്ചു പോവ ന് ക്ലാസ്ന് കേറ
ക്ലാസ്സ് തുടങ്ങും ഉം നമ്മ ക്കൊക്കെ സ്കൂള് തുറക്കുന്ന ജൂൺ ഒന്നിനല്ലേ ഇവിടെക്കെ സ്കൂള് തുറക്കുന്ന ജൂൺ ഒന്നിനല്ലേ
ആണ് ആണ് ആഹ് ഈ പ്രാവശ്യം പക്ഷെ ചില പിള്ളേർക്ക് അത് ബുധനാഴ്ച്ച തുറന്ന മൂന്നാം തീ ചിലർക്ക് തുറക്കും മൂന്നാം തീ തുറക്കും ചിലര് പത്താം തീ തുറക്കും എന്ത് പറയ്ന്നു
ആഹ് ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഒന്നാം തീയല്ലേ തുറക്കുന്നത് ക്കെ ഉം പിന്നെ സി ബി എ സി സി ബി എസി സ്കൂളിലൊക്കെ ചിലർക്ക് ഡേറ്റ് മാറ്റി ഒക്കെ കൊടുക്കും ശരിയടാ എന്ന പിന്നെ വിളിക്കാം ഓക്കെ ഓക്കെ